ഹലോ ആഹ് കേക്കാവോ നമസ്കാരം എന്നാ പരിപാടി
പരിപാടി എന്താ കോളേജ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കും
എന്തിന പഠിക്കുന്നെ
ഞാൻ ഇൻസ്ട്രുമെന്റ്
ഇ ഇൻസ്ട്രൂമെന്റ്
ഇ ഇൻസ്ട്രുമെന്റേഷൻ
ആഹ്
അതന്ന് പറഞ്ഞാ
എന്താന്ന് എനിക്ക് മനസ്സിലായില്ല
ആ അത് ഞാൻ പറ അത് പറഞ്ഞു തരാം ഏ നമ്മളീ വലിയ വലിയ ഫാക്ടറികളിലുള്ള കാര്യങ്ങള് അതായത് മെക്കാനിക്കൽ പരം സൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൾ നമ്മള് കൺണ്ട്രോൾ ചെയ്യയും അവിടുത്തെ വാൽവ് അതിന്റെ കാര്യങ്ങൾ ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ് പരിപാടി
ആഹ് ആഹ് ആഹ് ആഹ് അതെത്ര കൊല്ലത്ത കോഴ്സാ
രണ്ടു കൊല്ലത്ത
രണ്ടരത്തെ ഇപ്പൊ കഴിയാന തുടങ്ങിയള്ളോ അതോ
അല്ലല്ല തീർന്നു പരീക്ഷ ആകാറായി
ആഹ് അപ്പൊ ഇതിന് ജോലിയൊക്കെ എവിടെയള്ളേ നമുക്ക് ഇവിടെ നാട്ടിൽ തന്നെയുണ്ടോ അതോ വിദേശ- ത്തേക്ക് പോണോ
ഏ നമ്മുടെ ജോലിന്ന് പറഞ്ഞൽ യു എയില് യു എയിലൊക്കെ യു എ സൗദി അവിടെ എന്നീ രാജ്യങ്ങളിൽ ഭയങ്കര-
ഗൾഫ് കണ്ടട്രീസ്
യു സ്‌ ഓക്കെ നല്ല നല്ല ഫെസിലിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ
നിങ്ങക്ക് കോളേജീന്ന് പ്ലേസ്മെന്റ് ഒക്കെ തരുമോ
ഇല്ല കോളേജിന്ന് പ്ലേസ്മെന്റ് അങ്ങനെ ഇല്ല നമ്മള് - അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെങ്കിലും കിട്ടും
പഠിക്കാൻ പാടാണോ അത് അതോ നമുക്ക് ഇൻസ്റ്റോളേഷൻ ആണോ ഈ പറയുന്നേ അങ്ങനെയാണോ
ഇൻസ്റ്റോളേഷൻ കണ്ടട്രോളിങാ
ആ അപ്പം പ്ലസ്ടുവിന് നമ്മൾ ഏതാ പഠിക്കണ്ടേ അങ്ങനെ അത് ഇത് പഠിക്ക
ഒന്നുല്ല അങ്ങനെയൊന്നുല്ല ഏത് പഠി അതെ അതെ ഐറ്റിഐ ഐറ്റിഐ കോഴ്സ്
ആ ആ ഇത് നമ്മ എന്റെ ഒരു കസിൻ ഉണ്ട് അപ്പ ആള് പഠിക്കാൻ കുറച്ച് മോശ കസിനല്ല ആഹ് ഇത്താടെ കുട്ടി ആള് കൊറച്ച് മോശ പഠിക്കാൻ അപ്പം അവന് ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുംന്ന് വിചാരിച്ചിട്ട് ഇങ്ങ് നിൽക്കവാ പ്ലസ്ടു വി എച്ച് എസിയാ പഠിക്കുന്നേ
അല്ല ഇത് ആ ഇത് ഇത് പഠിപ്പിക്കുന്ന പറയാ ഇത് പഠിപ്പിക്കുന്നത് നല്ല കാര്യാണ് ഇത് പഠിപ്പിക്കുന്നത് നല്ല കാര്യാണ്. ആ ഇത് പഠിപ്പിക്കുന്ന നല്ല കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതിന് ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും എളുപ്പം നാപ്പത് അബ- അത് വേരെ ഒ ഒന്നിച്ചെടുക്കും ഇത് ഒരു നമ്മളൊരാ ഉം വെയിലൊക്കെച്ച്രി കൊള്ളേണ്ടി വരും
ആഹ് അത് അങ്ങനെയുള്ള കാര്യങ്ങളള്ളൂ അല്ലേ പിന്നെ നമുക്ക് ഇവിടെ നാട്ടിൽ വല്ല പി എസ് സി ഓ അങ്ങനെ എങ്കിലും ഉണ്ടാവോ അതിനകത്ത് ഇവിടെ നാട്ടിൽ എന്തെങ്കിലും ജോലിയുടെ കാര്യങ്ങള
ആഹ് റെയിൽവേ എഴുതി റെയിൽവേ ഒക്കെ എഴുതിയെടുക്കാൻ പറ്റും പിന്നെ ഈ പമ്പ് അത് റിഫൈനറി വർക്ക്സ് ഒക്കെ ഇല്ലേ ആഹ് അത് കൂടുതലായിട്ടും അത് കൂടുതലായിട്ടും നമ്മള് ഒരുപാട് ഓപ്പർച്യൂണിറ്റിസ് നമ്മള് മുമ്പിലോട്ട് വരും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു അത്യാവശ്യം ആയിരത്തി ഇരുന്നൂറ് മാർക്ക് ക്കലാണ് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നമു
നല്ല കിട്ടും ആഹ് ഇത് ഇവൻ എഹ് ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ചതാ അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു മറ്റ ഫി റ്ററില്ലേ അപ്പൊ അവന്റെ അന്നത്തെ ട്രേഡ് എങ്ങാണ്ട് ഫിറ്റർ ആയിരുന്നു
ത്തിക്
പക്ഷെ ആൾക്ക് ഫിറ്റർ ത അതൊന്നും അറിയില്ല ചെറുതാണല്ലോ അപ്പൊ അന്ന് അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ അതിനൊക്കെ പി എസ് സിൽ ഒരുപാട് നിയമനങ്ങൾണ്ടന്ന് പറഞ്ഞു എളുപ്പവാൻ എളുപ്പമന്ന് വെച്ച് കഴിഞ്ഞാ പഠിച്ചെടുത്തു കഴിഞ് കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ടെന്നാ പറയ അപ്പൊ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സജ ചെയ്യാന്നോകെ പർഞ്ഞിട്ടിരിക്കുവാരുന്നു
ഉം ഇൻസ്ട്രമെൻ്റെശൻ ഇൻസ്ട്രമെൻ്റെ ശേനിലും നല്ല ഓയിൽ ആൻ്റ് ഗാസ് ഓയിൽ ആൻ്റ് ഗാസ് ഇത് നമ്മള് നമ്മള് കൊടുക്കുന്ന സാധനം ഓയിലം ഗ്യാസ് നമ്മൾ കൊടുക്കുന്ന സാധനം കൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് നമ്മളാണ് ഇവര് ഇവര് ചെയ്ത് വെ യുന്ന സാധനം നമ്മളാണ് പിന്നെ കൺട്രോൾ ചെയ്യുന്നത്
കണ്ടോള്ളാൻ പക്ഷേ ഉണ്ടല്ലോ ഓയിലാൻ ഗ്യാസ് ഭയങ്കര റിസ്കി ജോബാണ് നമുക്ക് ലൈഫ് ഇല്ലാത്ത ഒരു ജോബാണ് അതുകൊണ്ട് എനിക്ക് ഓയിലാം ഗ്യാസിൽ ഒരു അന്ന് വെച്ചാ എന്തെങ്കിലും ഒരു എന്തായാലും ലീക്കേജ് വരും എവിടെേങ്കിലും ഒരു ലീക്കേജോ കാര്യങ്ങളോ വരുലോ ആ അപ്പം
അല്ല അ അല്ല ആഹ് എങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടാനാണ് വേറൊരു കാര്യം വേറൊ ഒന്നും ചെയ്യണില്ല ഒരു ലോജിസ്
ആ അതും ഇങ്ങനെ ഞാൻ ആലോചിച്ചായിരുന്നു ലോജിസ്റ്റിക്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എവിടെ ഇങ്ങനെ പറയുന്ന കേ
യു എയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റിസ് ഉണ്ട് അതായത് ലുലു വലിയ വലിയ കമ്പനികളിലൊക്ക്കെ ആൾക്കാരെ എടുക്കുന്നുണ്ട്
ആള് ഇച്ചിരി ഒഴപ്പും ഇച്ചിരി ഇതൊക്കെയാണ് പഠിച്ചെടുക്കാൻ അപ്പൊ ഞാൻ നോക്കുമ്പോ വല്യ പാടില്ലാത്ത കുറച്ച് പ്രാക്ടിക്കൽ ഇത് വരുന്ന അങ്ങനെ അവന് അതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് ഏ അപ്പം അങ്ങനെയൊക്കെ വിട്ടാരോന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു. ഇപ്പൊ ബി എച്ച് സി ആണ് എടുത്തേക്കുന്നത് പക്ഷെ ഇനിയിപ്പോ എങ്ങനെയാവണന്നും അറിയില്ല പ്ലസ് ടു ജയിക്കണല്ലോ. പ്ലസ് ടു ചെയയിച്ചില്ലെങ്കിലിൽ നമുക്ക് ആകെയുള്ള ഓപ്ഷ- ന്ന് പറിഞ്ഞു കഴിന്ന ഐ ടി ഉള്ളു പിന്നെ അപ്പം അങ്ങനെ എന്തെങ്കിലും നോക്കാന്ന് ഓർത്തിട്ടിരിക്കുന്നു
അതായിരിക്കും നല്ലത് ഞാൻ പറയുന്നന്ന് പറഞ്ഞ ലോജിസിക്സ് ഒന്നേ ലോജിസ്റ്റിക്സ് പഠിപ്പിക്കാം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ പഠിപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ നെബൂസ് എന്നൊക്കെ പറഞ്ഞ സാധനം ഒര്ത് ഏഹ്
ഓൻ നെബോഷൻ പക്ഷെ ത് ഭയങ്കര റിസ്ക് ആണേ ജോലിടെ ജോലി സാധ്യത കുറവ് ആ റിസ് കൂടുതല് എന്റെ ഹസ്ബന്ഡ് വർക്ക് ചെയ്യുന്നത് സേഫ്റ്റി ഫീൽഡിലാ.
ഉം
അപ്പം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസറാണ് ആള് അപ്പൊ ഇതിനകത്ത് ഓയിൽ ആൻഡറ് ഗ്യാസില് പോവാറില്ല കൺസ്ട്രക്ഷനിൽ മാത്രമേ പോവാറുള്ളൂ. ആ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ ഗ്യാസില് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നായിരുന്നു. പക്ഷെ ഞാനീ പറയുമ്പം ഇങ്ങനെ പറയുമ്പോ ഞാൻ പറയും വേണ്ട അത് നോക്കണ്ട കാരണം കഷ്ടപ്പാട് കൂടുതലാണ്. പിന്നെ ഉറക്കം ഭയങ്കര പ്രശ്നാണ്. അവിടെ ട്വന്റി ഫോർ ഇന്റു സെവൻ വർക്കിംഗ് ആണല്ലോ. അപ്പം ഷിഫ്റ്റുകള് വരും അന്നേരം പിന്നെ ഒർ ക്കൊന്നും പ്രോപ്പർ ആവില്ല. അങ്ങനെയൊക്കെ ഉള്ളോണ്ട് ഞാൻ
ഒരു ശരാശരി മനുഷ്യൻ ശരാശരി മനുഷ്യൻഏ ഏഴു ടു എട്ടു മണിക്കൂർ കണ്ടിന്യൂസ് ഒർ - പരിഹരിക്കാം. ഉം അപ്പൊ ഞാന് അമയത് ഞാന് സമത്ത് ജോബ് ചെയ്തു കൊണ്ടിരുന്ന സമയ
ഓക്കെ
എന്റെ ഷിഫ്റ്റ്ന്ന് പറഞ് കഴിഞ്ഞാൽ വൈകീട്ട് മൂന്ന് മണി ഇട്ടിട്ടു വെളുപ്പിന് ഒരു മണിവരെയായിരുന്നു. ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം വന്ന് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കിടക്കുമ്പം വെളു - വെളുപ്പിന് ആറ് മണിയൊക്കെ ആകും പിന്നെ ഒരു കാലത്ത് ഒരു കലണ്ടർ പോലെ ആറ് മണിക്ക് കിടക്കുന്നു ഒരു മണിക്ക് എണീക്കുന്നു എന്നിട്ട് മൂന്ന് മണിയാവുമ്പോൾ ഷഫ്റ്റിന് പോന്നുന്നു പിന്നെ ഇങ്ങനെ ഒരു സർക്കിൾ പോലെ പുറ ലോകോ ഒരു ബന്ധവുമില്ല ഇല്ല കമ്പനി വിട്ട വീട് വീട് അങ്ങനെ ആയിരുന്നു സമയത്ത്.
ആഹ് അതൊക്കെണ് പാട് പിന്നെ ഒറക്കം ശരിയായില്ലെങ്കിൽ തന്നെ മൊത്തം പ്രശ്നങ്ങൾ വരും, എന്തോരം അസുഖങ്ങൾ തന്നെ വരുമെന്നറിയോ? പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഉറക്കമൊന്നും ശ്രദ്ധിക്കുന്ന പിള്ളേര് ഭയങ്കര കുറവാാണ്. ചെറിയ മക്കളാണങ്കിൽ പോലും ഫോണിൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്
ഇപ്പം ഫിഫ നടക്കുന്നോണ്ട് എനിക്ക് ഉറക്കം ഇല്ല
ആഹ് ഫിഫ നടക്കുന്ന കൊണ്ട് ഇവിടെ പലർക്കും ഉറക്കം ഇല്ല ഇവിടെ വീട്ടിലുള്ളവർക്കും ഉറക്ക- യില്ല ഈവൻ എന്റെ കുഞ്ഞ് കൊച്ചന് വരെ-
രണ്ടരയ്ക്ക് വന്ന് ഇങ്ങോട്ട് കിടന്ന് കിടന്ന കഴിഞ്ഞപ്പോഴത്തേന്നു നാല് മണി നാലരയായപ്പോ അപ്പോഴും സ്പോട്ടിലാ- അനിയം വന്നു വിളിച്ചു അനിയം വന്ന് വിളിച്ച് കുറേര് കൂട്ടുകാരന്മാര് നാലു പേര് വീടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു പിന്നെ-
നിങ്ങള് പുറത്തു പോയിയാണോ കളി കാണുന്നത് അത് വീട്ടിലല്ല ക്ലബ്ബിൽ ഇരുന്നാ കാണുന്നു ആഹ് ഇന്നത്തെ കളി എന്നായിരുന്നു ജെയിച്ചു.
ഉം ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ജയിപ്പ് ആയി പോയി
സ ആഹ് അങ്ങനെയാണ് അതില് ഒന്നും പറയാനില്ല പിന്നെ ജയിച്ചു ന്നും പറയാൻ അല്ലാതിപ്പം എന്താണോ ഇവരിനീ കളീം വെച്ചോണ്ട് അടുത്ത സ്പെയിന്റെ അടുത്തോ മറ്റോ പോയിക്കഴിഞ്ഞാ എന്തോ ആവോ എന്തോ ഒന്നും അറയില്ല ഞാനാണെങ്കി രാവിലെ ഒന്നും വണിട്ട് കണ്ടില്ല പക്ഷെ ഞാൻ ആറുമണിയൊക്കെ ആയപ്പം എണീറ്റ് കുറച്ചു നേരം ആ ലാസ്റ്റ് ഭാഗം കണ്ടും
പക്ഷെ അന്നേരം പോലും ഇവര് ചുമ്മാ തട്ടി കളിച്ചുകൊണ്ടിരിക്ക. ആ രണ്ടാമത്തെ ഗോള് ഓഫർല്ലായിരുന്നെങ്കിലും
ഓഫ് ഓഫ് ലേ പെനാൽറ്റി വരും ഏതായാലും പെനാൽറ്റി ഓഫ്‌കോഴ്സ് പെനാൽറ്റി ഒഫ് കോഴ്സ് അടിച്ചവരെല്ലാം കേറ്റും അത് അടിച്ച് ഗോളാ ഉള്ള ചാൻസ് എനിക്ക് തോന്നുന്നു പോർച്ച് ഗല്ലായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. കാര്യം ഏ
ക്രൊയേഷ്യേം ഭയങ്കരായിട്ട് കളിക്ക്ന്ന്ണ്ടായിരുന്നു അവര് നന്നായിട്ട് കളിച്ചു അവര് അവരത്യാശ്യം കോൺഫിഡൻസോടു കൂടി തന്ന്യാ കളിച്ചത്
ആം കോൺഫിഡെൻസൊണ്ടായിര്ന്നു പക്ഷെ യൂറോപ്യൻ യൂറോപ്യൻ നാഷ് ലീഗ് കളിച്ചിട്ടാണ് അവര് വന്നത് അത് ഇതുപോൽ ഈ പറഞ്ഞ പോലെ രണ്ടേ ഒന്ന് അല്ല രണ്ടേ രണ്ടേ ആയിര്ന്നു അപ്പോ അവര് പോർച്ചുഗല്ല് സ്പെയിനും തമ്മിലാ നോ ആ കളി അവരത് പോ ബെനാൽറ്റി ബെനാൽറ്റി വന്നു ആഹ് പെനാൽറ്റി വന്നു പെനാൽറ്റി അടിച്ച് ഈ കളി ആഹ് പെനാൽറ്റിയിലളക്കാൻ പറ്റില്ലാ
അപ്പേ ഇന്ന്പ്പേ ഏപ്പേ ഇടക്ക്ങ്ങൊട് ലാസ്റ്റ് കൊണ്ട്ന്ന് അവനെ മാറ്റി ഏഹ് അങ്ങനെ ക്കെ പിന്നെ കൊഴ്പ്പൂല്ല ന്നായാലും ജയിച്ചു ഇനിയിപ്പെ സ്പെയിൻന്റെ കൂടെ നന്നായിട്ട് കളിക്ക്യുവായിരിക്കും കഴിഞ്ഞെ ഏ ഇപ്പൊ പറഞ്ഞില്ലേ അതിനകത്ത് ജയിച്ചതുപോലെ ജയിക്കുവായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നന്നായിട്ട് കളിക്കട്ടെ ഇനിയിപ്പ നാളെ രാവിലെ കളി കാണ്ന്നുണ്ടോ
ഉം രാവിൽ അത്യാവശ്യം എല്ലാ കളിയും കാണും വല്യെ വല്യെ ടീമിന്റെ എല്ലാ കളിയും ഒരുവിധം മാക്സി മാക്സിമം കാണും അല്ലെങ്കി കൊച്ചുടീവിന്റ്യായാലും ഹൈലൈറ്റെങ്കിലും എട്ത്ത് വച്ച് കാണാറ് ഉണ്ട്
ആഹ് നാളെ നാലരക്കല്ലേ ഒരു ഒറക്കം ഭയങ്കര പ്രശ്നാവും നിങ്ങ്ക്ക് ശനിയാഴ്ച ക്ലാസുണ്ടോ
നാളെ എനിക്ക് അവിടം വരെ പോണം എന്റെ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ
ആഹ് അട്ത്ത് തന്നെയാണോ കോളേജ് അതോ ദൂരെയാണ്ടോ?
ദൂരെയാ ഇച്ചി ദൂരാ
ആഹ് ഇപ്പം ഇവിടെപ്പൊ രാവിലെ എഴ്ന്നേക്കണംന്നൊക്കെ പറഞ്ഞിരിക്ക്ണ്ട് രാവിലെ ഇവ്ടെ എണീറ്റ് കഴിഞ്ഞ്ട്ട് ഉമ്മാ ഒരു ഏഴ്മണ്യെക്ക്യെയപ്പത്ത്ന് ഒർങ്ങി ആഹ് അത് കഴിഞ്ഞ്ഞിട്ട് ഉച്ചയ്ക്ക് പള്ളിക്ക് പോകാൻ വേണ്ടിട്ട എണീറ്റെ അനിയൻ ഹസ്ബൻഡ് കെടന്നില്ല അപ്പൊ നാളെയിപ്പെ അർജന്റീനേടെ കളിയായതോണ്ട്പ്പെന്തായാലും കാണണം ന്നും പറഞ്ഞൊക്കെയിരിക്കണ്ട് ആഹ് നോക്കാം തോക്കോ ജെയിക്കോ നോക്കാംന്നും പർഞ്ഞിര്
അല്ലാ അർജെന്റീനേടെ ആഹ് ഒരു ലീഗ് ആ ഒര് ഗ്രൂപ്പ് വെറും ച്ചിരീ
ഭയങ്കര ഈസിയാ ഈസി പീസിയാ അവര്ത് ആഹ് പക്ഷെ ഇവര്ത് നന്നായ്ട്ട് ആഹ് പക്ഷെ ഇവരത്യാവശ്യം ഡിഫൻഡെയ്ത് കളിക്കൂലാേ കാബോ വർതെ ആ സാനം അവര് ആഹ് എനിക്കറിയാം ഞാനവര്ടെ കളി കണ്ടതാ ഫസ്റ്റ് കളി കണ്ടതാ അവരല്ലേ മറ്റേ സ്പെയ്നെ സ്പെയിന്നെയല്ലേ തോപ്പിച്ചേ സ്പെയിന്നെ തോപ്പിച്ചത് സമ സമനില പിട്ച്ചോ
ആഹ് ജയിച്ചില്ലല്ലോ സമനില അല്ലായിര്ന്നാേ
അറിയ്ൽ ആഹ് സമനിലെല്ലല്ലോ സ്പെയിൻ തോറ്റില്ലായ്ര്ന്നോ ഫസ്റ്റ്ത്തെ കളീല് കാരണം ഇവര് വയങ്കരൊരു ഡിഫ് ഫെന്റ് ചെയ്തായിര്ന്ന് ഇവര് അറ്റാക്ക് ചെയ്തില്ലായിര്ന്നല്ലോ ഇവര് ഗോളടിച്ചില്ലല്ലോ ഇവര് ഡിഫെൻസായിര്ന്നു മൊത്തംന്നാ എനിക്ക് തോന്ന്ന്നെ ഞാനാ കളി കണ്ടതാ എന്നാ ആഹ് ഇത് ഇവര് അവര് അവരേങ്കൊണ്ട് അടിപ്പിച്ചില്ല സീറോ സീറോയിലായ്ര്ന്ന് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചില്ലാ ഉം ഈ കാ ബോരെരൊരു പ്രശ്നോന്ന് വെച്ച് കയ്ഞ്ഞാ അവര് അറ്റാക്കിങ്ങ് ഇല്ല ഡിഫൻസ് മാത്രാെള്ളൂ പക്ഷെ ഭയങ്കര ഡിഫൻസാ ആ പക്ഷെ ഇനിയിപ്പ അർജന്റീനയ്ടെ കേസിലാ എങ്ങനെയാന്ന് അറിയില്ലാ ഇവര് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ ഒരു ഗോളെങ്കിലും അടിച്ചിട്ടും ഇവര് അറ്റാക്ക് ചെയ്യണില്ലാന്നുണ്ടെങ്കി ഭയങ്കര പാടാ സ്‌പെയിനിനെ നെലം തൊടീപ്പിക്ക്ണ്ടായിര്ന്നില്ലാ ഉം നല്ല കളിയായിര്ന്നു അത് ഭയങ്കര അടിപൊളി കളിയായിര്
ഇന്നലെ രാത്രിയിലും നല്ലൊരു കളിയായിര്ന്നു കളിച്ചോണ്ടിരുന്നേ സ്പെയ്ൻ
ആഹ് ഇന്നലെ കളി അനിയൻ കൺ ഞങ്ങള് കണ്ടില്ലാ ഞാൻ കിടന്ന് എനിക്ക് ഒറക്കം ഭയങ്കര പ്രശ്നാണ്
സ്പെയ്ന്
ഇനിയിപ്പം പോർച്ച്ഗല്ലും സ്പെയിനും വന്നയ്ഞ്ഞയ്‌മ്പം എന്തായാലും പോർച്ചുഗല്ല് എല്ലാവരും കളിക്കുവായിരിക്കും ഈവൻ റൊണാൾഡോ പോലും നന്നായിട്ട്ര്ന്ന് കളിക്കുവായിരിക്കും